ഹെലോ ഹലോ ഹെലോ ഹെലോ ഹെലോ ഹലോ ഹെലോ ഹെലോ കേക്ക്‌ണ്ടോ?
ഒഹ്
ഹലോ ആഹ്, ആഹ് കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട്
എന്താണ് കൊറെനേരായി ഇങ്ങ പറയ ഹലോ അറിയണ്ട് പക്ഷെ ഒന്നും കണക്റ്റ് ആവുന്നില്ല.
ആഹ് ഇന്റെ ഫോണില് ബാലൻസ് ഇല്ല പക്ഷെ ഞാൻ വൈഫൈ എടുക്കാഅതായിരിക്കും.
ആഹ് ഞാന് കൊർച്ചേർത്തെ വൈഫൈ എടുത്തിനി പക്ഷേ അപ്പതെന്നെ നെറ്റ് ഇതാക്കി. കോളെയ്യുമ്പോൾ കിട്ട്ണ്ല്ല പക്ഷെ വീഡിയോസൊക്കെ ചെയ്യുമ്പോ കിട്ട്ണൂണ്ട്.
ആഹ് അതാണ്
ഉം
അല്ലാ ഫുടൊക്കെ കഴ്‌ച്ചോ?
ഫുഡ് പനിയന് ഹാ എനിക്ക്പ്പോ പനിയായിരുന്നു. രണ്ട് മൂന്നാലുസായി ആ മാറിയോയ്ച്ചാൽ മാറി. ഇപ്പൊഫുള് എരുവിന് ഇങ്ങനെതിന്നാൻ പൂതി. ഷവർമ്മഒക്കെ കാണത് മൊത്തം ഷവർമ്മ, ബ്രോസ്റ്റ്, ലോടെട്ഫ്രെസ് ഇൻക്ക് ഇപാനിയാമ്പോതെന്നെ ന്നമുക്ക് ഇങ്ങനെ രുചി
ഇഷ്ടപ്പെട്ട ഫുഡയ്‌ക്കാൻ തോന്നുലെ
ആഹ് അപ്പഅങ്ങനെ ഞാനനിയനെ പറഞ്ഞയച്ച് മറ്റേ പോക്കറ്റ് ഷവർമല്ലേ പോക്കറ്റ്ഷവർമഅല്ല ബ്രെഡ് പോക്കറ്റ് ഇല്ലേ ബ്രെഡ് പോക്കറ്റ് ബ്രെഡ്ല് അത് രെസണ്ടാവല്ണ്ട് പക്ഷെ ഇത് മുപ്പത് ഇപ്പത് രെസല്ല. ഒര് സാധനോം
അത് പൊരേന്നില്ല പശെ
ആഹ് പക്ഷെ ഇത് വല്ല്യാപോര രെസെല്ല ഇതിന് മുൻ ആഹ് ഇതില് ക്യാബേജ് ഇണ്ട് കൊർച്ച്.
ഇപ്പൊ ഫൈവ് ട്വന്റിി ഫൈവായി ശവർമ്മക്ക്. കൂടിപ്പോയി ആഹ്
ഏത് സിങ്ക്ളോ?
ആഹ് റോളിന് മമതില്
എ മമത് ഇ എത്രേനു ആദ്യം ന്നമ്മള് പോയന്ന് തൊണ്ണൂറോ?
തൊണ്ണൂറെറ്റെയിന്നു
എഹെ ശെരി അപ്പൊ പ്ലേയ്റ്റിന് എത്രേ ന്നാപ്പതോ, ന്നൂറ്റിന്നാപ്പോ തോ
അപോന്നൂറ്റിന്നാപ്പ് ന്നൂറ്റിമുപ്പത് ഒക്കാണ്കെരുതി.
ആഹാ, അഹ് പിന്നെ അപ്പഅങ്ങനെത് കഴ്‌ച്ചാണ്ട് എങ്ങനെ? ഹ ഇതിൽ ആകെ അറുപതു രൂപ എന്തോ ആയിട്ടുള്ളായിരുന്നു മ്മേണെങ്കില് ചോറ് വെച്ചിട്ടുണ്ട് അപ്പൊ ചോറ് തിന്നക്കാനും വയ്യ യ്യ ഉണ്ട് ആഹ് മയ്രിബിനാണ് ച ചായൊക്ക് ന്ന് റിഞ്ഞാ ണ്ട്
ആഹ
വാങ്ങിയിരുന്നു ഉ അട കഴിച്ചല്ലാരും?
ഇല്ല
ഉം
കാൻ ഉമ്മച്ചി ഇവിടെ പൊന്നൂസ് റഞ്ഞാണ്ട് ഒരു കസിന് വന്നിനു
ആഹ
അപ്പോൊ ഓള് മഹരിപ്ഞ്ഞാല് എശാങ്കടുക്കാനേരത്താ പോ പോയെ ഇവിടെ തൊട്ട് തായന്നെ വീട് ഓക്ക് പേടിക്കോള എറക്കിട്ട്ടുക്കാൻ വേണ്ടി പോയ ക്ഷെ ആശ
ആഹ് ശരി
ഇണ്ടാവും
ആഹ്
എന്നാ വെറ്തേ
ആഹ് ശരി നേരത്തെ കഴിച്ചു കടകേട് പിന്നെ
ഡെലിവറി കയിഞ്ഞ് കിടന്നോണ്ടേ മ്മ് മരുട്ത്തെരിപ്പം നമ്മള ഒറ്റക്ക് ഇടുക്കുന്ന ചോറൊന്നും ഓല്ക് പറ്റ റ്റൂല
ഏഹ് ഏഹ് അല്ല എപ്പായഅവ്ടെ കിടക്കല്?
ഇവിടെ ഒരു പത്ത് പതിനൊന്നുമണിയൊക്കെയവും കെടക്കാനും പൈനൊണിആകും ഉറങ്ങണമെങ്കിൽ ഒന്നര രണ്ട ണി മുന്നണി ചെറിയ മോണ ആയൊണ്ട് കൊണ്ട്
ആഹ് ഒറ ഒറങ്ങും ആള്?
ഒറങ്ങൂല ഒറങ്ങാതെ ഇങ്ങനെ കടിക്കും
തന്നെ
ആണെങ്കിൽ അപ്പൊ ആ സമയത്ത് ഉണ്ടാവുല്ല ആ സമയത്ത് കൂടാതെ കേടകും
അല്ല ഇയാണോ ഉറങ്ങൽ ഉറങ്ങിയണ അത ഉമ്മ നോക്ക
ആ ഞാൻ എന്റെമ്മന്റെ കയ്ൽ ഏൽപ്പിച്ചാണ് ഞാൻ കൊറെേ നേരം കേട്ന്നുറങ്ങു ഇമ്മച്ചി ഇങ്ങനെ ആട്ടി ആട്ടി പാലോടുക്കാൻ നേരത്ത് ന്കതരു
ഏഹ് അഹ് ശരി
പ്പം മ്മച്ചി ഷോപ്പില് പോവാൻ തൊടങ്ങിയാ പിന്നെഅത് നടക്കൂല ഇ ള്ള ഞാനങ്ങോട്ട് ലക്ഷറിആക്കെണ്
ഉം ശരി ഉം എന്നിട്ട് എന്താപിന്നെ എങ്ങനെ?
അവിടെ എന്താ വർത്താനം
ഇവിടെ എന്താ അങ്ങനൊക്കെ ഇങ്ങനൊക്കെ പോവുന്നെ ഹസ്ബൻഡൂടെ പോണം പനിയൊക്കെ മാറിട്ട്
പനി മാറിയില്ല
മാറിയഴച്ചാല് പനി മാറിക്കണ് പക്ഷെ ഒരു ക്ഷീണം ഒന്നാമത് ഇപ്പ മരുന്ന് കുടിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ക്ഷീണം ഒച്ചയൊക്കെ ആകെ പോയിട്ടുണ്ടായിനിഇപ്പൊ കൊറൊക്കെ ലെവലായി വരുന്നു
ആഹഹ് എനിക്കിപ്പ ഇന്നലെ തൊട്ട ച്ച മറീന്ന്
ആ ജലദോഷം ഉണ്ടോ ആ ഇതനെയ ആരുന്നു നിക്ക് ആദ്യ തുടങ്ങീന
കാലാവസ്ഥ തന്നെ മഴ ഉണ്ടോയ്ച്ച മഴുണ്ട്. ചെലേസം നല്ല മഴേയ്കും ചെലെ സമ
ആതന്നെ ഇപ്പ എന്റെ അനിയനും തുടങ്ങീന് ഉം അതിപ്പോ വയറൽ പനിയണല്ലോ അങ്ങ എല്ലാർക്കും ഉണ്ട്.
ഇവിടെ ഇന്റെ അനിയന കൊണ്ടുവന്നേ? കൊണ്ടന്നാണ്ട് വല്യമ്മകുട്ച്ച് വല്യമ്മക് ഭയങ്ക ക് സാസമുട്ടലായണ്ട്
ആഹ് ഓർക്കൊക്കെ ഭയങ്കര ഇപ്പ സീനായിരിക്കും.
ആ മ്മമ്മക്കാണെങ്കിൽ ഓക്സിജൻ വെ അളവ് കുറവാണ് എന്നിട്ട് ഭ അപ്പൊ ഓക്സിജന ഒക്കെ വീട്ടുന്ന് വെക്കലാണ് ഇവിടെ.
ആഹ്
പിന്നെ കൂടി ഹോസ്പിറ്റലി പോയി. അഡ്മിറ്റ് പറഞ്ഞേനി അപ് അ അഡ്മിറ്റ് ആയാല് കഴൂല്ല കാരണം ഞാൻ അവിടെ പ്രസവിച്ചെടുക്കല്ലേ? മച്ചിക്ക് പോവാ ന്റമ്മ വയനാട്ടിലാണ് അപ്പൊ എന്താ സാധനങ്ങളൊക്കെ പൊരേലെന്നെ ഉള്ളോ ണ്ട് ഡോക്ട വെ കടന്നാൽ മതിയ?
ഏ അയ് ശരി.
പ്പൊ എന്റെ മോക്ക്ണ്ട് ഓൾത്പ്പോ റെഡിയായി വരണുള്ളൂ. ചെറിയ കുട്ടിക്ക്ണ്ട് മൂക്കടപ്പ് ചെർത്നണ്ട് മൂക്കടപ്പ്.
ഉം, ഓ മൂക്കടപ്പൊ കെ ഏറ്റ്ട്ട്ണ്ടെങ്ങി പറയാനും കയ്യ്
ഴിക്കാനും കഴൂല, അതാണ് കുച്ചട്ട ഉറക്കല്ലാത്തെ.
ആഹ ആഹ, ഇവർക്ക് ഈ ചെവി വേദന, വയർുവേദന,
നമ്മൾ കുടുങ്ങും.. ഓല്
അതെ, ഓര്ക്കൊന്ന് ആ സംസാരിക്കാൻ പറ്റുന്ന കുട്ടികളാണെന്നുണ്ടെങ്കില് നമുക്ക്ന്തെയിലക്കെ
മൂക്ക് ചീറ്റാനൊക്കെ കയ്യങ്കില് ഇത് അതൊന്നും കഴിയൂലല്ലോ ഒത്തും അറിയൂല. ഓല് ഇങ്ങനെ
ഡ്രോപ്സ് ഇല്ലേ?
ആഹ, സെലൻ ഡ്രോപ്പ്സ് ഉണ്ട്. പിന്നെ എന്റെ ഇമ്മ മറ്റേ എന്താ കൃഷ്ണ തുളസിന്റെ ഇലയും പനിക്കൂർക്കലും ന്റെ നീര് ഇങ്ങനെ ഉറ്റിച്ചെടുത്ത് അതിന് ശേഷം നല്ല മാറ്റണ്ട്.
മൂക്കിലോ?
ഏഹെ വായക്കൂടന്നെ അതീനേഷം നല്ല മാറ്റണ്ട്.
ഉം. ശരി.
അങ്ങനെ പൊടിക്കൈകളൊക്കെ പിന്നെ ഉമ്മച്ചി മറ്റേ ആഹ് തുളസിന്റെ ഇലൊക്കെ ഇട്ടിട്ടുള്ള വള്ളല്ലേ
ആഹ് ആഹ്
മക്കളെ കുളിപ്പിക്കി
ആഹ ആ തുളസി ഒക്ക നല്ലതാ.
ആഹ അപ്പൊ അങ്ങനെ ചെറുതിന് നല്ല കുറവുണ്ട്. വെൽതിനെ കുളപ്പിക്കാനും കുളിപ്പിക്കാനും ആണ്
ആഹഅത് ശരി. പണ്ടില്ലേ അൻക്കറിയരുന്നോ? ഏ പണ്ടില്ലേ ഞാനൊക്കെ ചെറുതായൊന്ന ഇല്ലാത് കൊറേ കുടിച്ചരോർമ മറ്റൊരു തുളസിന്റെ ഒരു കു പ്പിമരുന്നില്ലായിരുന്നോ? പ
ആ ഹ്. കഫ്സറപ്പ്
ആഹ്, നല്ല ഒരു മധുരാണ്. ഇന്നൊരു വേറെ
പണ്ടതന്നയിനിയല്ല
ആഹ, അല്ലേ? നിക്ക് ഇപ്പള പറഞ്ഞപ്പോൾ ഓർമ്മല്ല ഒരു കിഡ്നിീന്റെ ഒരു ഫോട്ടോ ഒക്കെ ചുവപ്പ് കളറില ചുവപ്പും പച്ചിം
ട്ട് ഇപ്പ ചപ്പോം ഫുൾ ആന്റിബയോട്ടിക് അല്ലേ
ആഹ എത്ര കുടിച്ചിടറ തൊക്കെ അത് ഇപ്പത്തെ മ രുന്നിന്റെൊക്കെ ചോവ അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നല്ലോ അല്ലേ
ഏ അമ്മ കുടച്ച് ഞാൻ ഡോക്ടർ ചോയ്ക്കും മരുന്നാണോ വേണ്ടി ഗുളികയണോ വേണ്ടി അപ്പൊ ആദ്യം പറയും മരുന്ന് മതീന്ന് ഇവിടെ എരണിമാവ് ഹോസ്പിറ്റല അയാളങ്ങനെ
ഫ്രാൻസ് ഉ
പണ്ട അ ഇപ്പത്ത അത് ഒരു പേടില്ലല്ലോ പണ്ടത്തെ അസുഖങ്ങൾക്ക്
ആ് അതെ ഇപ്പൊ എന്തൊക്കെ രോഗം ഇപ്പ തന്നെോടോക്കി നിപക്കെ പോയതല്ലേ പിന്നീും വന്നേ ഈ ശിഗല്ല വന്ന് ആ ഇതിന്റെ ഇടൽ എബോള വന്ന് കൊള കൊളംബിയയിലാണണ്ടായിനത് പക്ഷെ കൊല്ലത്തൊരു ആൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോ നെഗറ്റീവ് റ്റീവാണ്റ്ഞ്ഞ്
തിരുവനന്തപുരത്ത് ഒരാൾ വന്ന് ണ് വിദേശത്തി ദുബായി ന്നോ വിദേശത്തി ന്നോ
ആഹ എന്ത്
എബോള ആണ് സ്ഥിരീകരിച്ചിണ്റ്ഞ്ഞ് ഫേക്കണോ അറിയില്ല
ആ എബോളൊക്കെ വന്നാ എന്താ മരണാണ്
ആഹ അതെ
ഉം ഞാൻ പറയാ ഓരോന്ന് വണ്ടി പിടിച്ച് വരുന്നത് ഇപ്പ ശിഖല്ലാണ് ഇപ്പ എല്ലാർക്കും ഉണ്ടല്ലോ ഈ വയറളപ്പ ഇപ്പം എന്റെ ഹസ്ബൻ്റേ അമ്മ വിളിക്കുമ്പോ പറയാ കസിനൊക്കെ ഹസ്ബൻന്റെ കസിറ്റന്റെ ആ ഭാത്തൊക്കെ ഒാര്ക്കൊക്കെ ഉണ്ട് പനി വയറിളക്കം. ർ ഛർദില്ല വയറിളക്കം പനി എല്ലാർക്കും അധികൾക്കാർക്ക് ഇത് ഇപ്പൊ ശിഗലൊക്കെല്ല വയറളൊക്കെ ഉണ്ട് പിന്നെ വയറുവേദന ഛർദി പനി
അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാ ങ്ങള ഹസ്ബൻറോട് പറിട്ടോ പറഞ്ഞ എല്ലും ഞാൻ രിക്കറ്റ് നേടിയിട്ടുണ്ട്തില ശർദ് മാത്രം വന്നിട്ടില്ല പക്ഷെനക്ക് ഒരു ഓക്കാനിക്കല് പോലെ ഒരു വയറിനൊക്കെ ഒരു ഉഴപ്പെടുക്കൽ പോലെ ഉണ്ടായിരുന്നു.
ആഹ അ എടി വരാ മൈന്റെക്കെത നിന്നാ അയ്ക്കട് പോയിക്കോളും
അത് പക്ഷെ അതെല്ല ഇത് മ്മ പറയും നീ അങ്ങനെ ഞാൻ ഭയങ്കര ഒസ് വാസിന്റെ ആളാണ് അങ്ങനെ അപ്പൊ ഇതിനന്താ അല്ല വൃത്തിയാണ് വാണ്ടത് ശിഖല്ലയില് കൈ ബാത്റൂം പോയിട്ട് കയ്യും കാലൊക്കെ നല്ലവോണം കഴുകണം ചൂടുവെള്ളം കുടിക്കണം അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നോക്കടാനും
വയറുവേദനീം
അള്ളാ പേടിയാറ്ഞ്ഞ ഭയങ്കര പേടി ക്ക അസുഖങ്ങള് പറഞ്ഞാല് ഇന്ക്ക് തന്നെ ഞ ഇൻ ക്‌ഷ്ടള്ള പുതിയാപ്ല കൊക്കെ തലവേദന
ആഹ് ആണുങ്ങളൊക്കെ കെടപ്പിലായ പിന്നെ
ആ അപ്പൊതില് വേറെതക്കോ വലിയ വലിയ രോഗങ്ങള ആയിട്ട് കണക്ട് ചെയ്യാ അതാണോ ഇതാണോ പക്ഷെ അങ്ങനെ ഓറ് പേടിക്കാനും പാടില്ല.
ഇല്ലാ ഇത് കണ്ടാരാണ് പിന്നെ ഞാനി മ്മേ ഇതാണോ എന്നുള്ള ചിന്ത ഇന്ക്ക് വന്നത് ഇൻസ്റ്റൽ ഇങ്ങനെ കാണുമ്പോളേയ് അത് പറഞ്ഞലൊക്കെ ഇന്ക്ണ്ട് രോഗങ്ങള്
ഏ
പക്ഷെ അയിന്റെ മുന്നി പോയി ഇപ്പോ ഞാ സ്കാൻ ചെയ്യാൻ പോയി ഡോക്ടറെ കാണിച്ചപ്പ പനി ല്ല അപ്പോഴൊന്നും ഒരു കെഴപ്പുല്ല.
ആഹ്
ഉം
ബ്ലഡ് ടെസ്റ്റ് ചെയല്ലോ
ഉം പ്പൊ വിളിക്കെ
ഓക്കെ ഓക്കേ